കേൾക്കണ്ടാ ആഹ എന്താ വർത്താനൊക്കെ
നല്ല വർത്താന
സു പരിപാടിചുമ്മാഭക്ഷണംകഴിച്ചു ഇവിടങ്ങെനെ കെടക്കുക
ഇന്ന് എന്താന്ന് സ്പെഷ്യല ആാക്കി ഇണ്ടാക്കിഭക്ഷണം കഴിച്ചു എന്തായാലുംഉണ്ടാക്കീല്ലേഇന്ന്
ഇല്ലല്ല സൗണ്ട് കുറച്ച് കൊറവുണ്ടോ ആഹ കുറച്ച് ആപ്പൊ റെഡിയ
കൂടുതല ആക്കുമ്പോ ചിലപ്പോ എക്കോ അടിക്കും വിചാരിച്ചിട്ട് കൊറച്ച് സൗണ്ട് കുറച്ച് വെച്ചതാ
ആഹ സ് കൊറച്ച് സൗണ്ട്കൊറവ് തോണിഅതെ ഇപ്പണ്ട് ച്ചും പ്രധിച്ച
പിന്നെന്താ ആഹ ഭക്ഷണംകഴിച്ചപ്പ എങ്ങനെ ഇരിക്കുവണ് ഇവിടെ
ആഹ മക്കളൊക്കെഎന്തെഇപ്പൊ സ്കൂളിപോയോ
സ്കൂള്പോയി രണ്ടാളുംസ്കൂൾ പോയിക്കണ് പിന്നെ മൂന്നര ആുമ്പോഴത്തനും ഒരാളെത്തും ചെറിയകൊളത്തും
വരുമ്പോഴത്തന എന്താ ഉണ്ടാക്കലൊക്കെ
ആ ഇന്നിപ്പോഎങ്ങനെ വൈകുന്നേരത്തിനോ
ആഹ വൈുന്നേംസ്കൂട്ട് വരുമ്പോത്തിന് ഭക്ഷെ ചോറാണയികൊടുക്കാ
ആ അല്ല എന്തെങ്കിലൊക്കെ എന്തെങ്കിലും ബേക്കറിയോ ഏഹ് അങ്ങനെ മെനക്കെട്ടൊന്നുംണ്ടാക്കാറൊന്നുല്ല.
ആ ഇന്ന്ന്തേ കറിക്കെ ഇണ്ടാക്കി? കറ്യന്തേ ഇണ്ടാക്കി?
എവടെ വന്നോ ആ ശരി
ആര ആരെല്ലാ ആ
ആഹ്
ആഹ ഓള് ഉസ്കോട്ട് വന്നതേ
ആ ആ ഓള് സ് ‌ സ്കൂളിട്ട വന്നതേ. ഞാൻ സമയം നോക്കിട്ടില്ല. മൂന്ന് മണിയായതേ ഞാനിപ്പപ്പളും രണ്ട് മണിയായിട്ടുള്ളൂന്ന് കരുതി. ഇയ്ക്ക്ന്നേ
ആ ഇജ്ജ് എത്രയില മോളെപ്പോ പഠിക്ക്ണേ? ആ അപ്പ അപ്പ നേരത്തെ വിടും
ആ നേരത്തെ വിടും. മൂന്നരാവുമ്പത്തേം വിടും ആ ആ അല്ല വണ്ടിലാണ് കൊറച്ച കൊറച്ചങ്ങട്ട് പോ പോകാണ്ട്
ആ ഇഞ്ഞന്താ കരയണെന്തിനാന്നിട്ട്?
അത് വന്നാലൊരു കരച്ചല്ണ്ട്. ഹും എറച്ചി ആയിയോ? എന്താന്നിട്ട് ഇണ്ടാക്കീന്ന്ന് എറച്ച്യൊ?
അല്ലല്ല എറച്ചിന്ന് വാങ്ങീല. വല്ലന്ന് മീൻ തന്നേരുന്നു. അയിലേരുന്നു. മുരിങ്ങതാ. മുരിങ്ങേപരിപ്പും കറീംവെച്ച് അയ്ല പൊരിച്ചതും ലുതായിട്ട്ങ്ങനെ പെഷ്ലൊന്നും ഉണ്ടാക്കിയിട്ടില്ല
ഉപ്പേരി എന്നുണ്ടാക്കാറുണ്ടോ? അയ്ശ
പിന്നെ പേഷൽ എന്തേ? ഇന്നെന്തേ?
ച്ചി വാങ്ങ്യേക്കാണെ
ഉം ത് സാദാ ചോ
അല്ല നെയ്ച്ചോറ്ണ്ടായ്
ഉം ഉം ഉം
നെയ്ചോറ്ണ്ടാക്കി ങ്ങനെ ഇറച്ചി കറിം വെച്ചു.
പിന്നേ എന്തേന്നിട്ട് ഭർത്താവോക്കും എന്ത്യേ?
ഓരപ്പം പൊർത്ത് പോയിണ്ട് ഭക്ഷണം കഴിച്ചാണ്ട്
ആഹ്, ആഹ്, പണിണ്ടാവുലേ?
ഉം പണിണ്ട്. അപ്പ പിന്നേ ഭക്ഷണം കഴിച്ചാലെ പർ
ഇഞ്ഞ് ചായ ഇണ്ടാക്കി കൊടുക്കണ്ടെരുല്ലേ? ചിണുങ്ങണത് ല്ലേ?
ആ അല്ലല്ല അഹ്‌ തറവാട് കൊറച്ച് അപ്പറത്താ അപ്പ അവിടെ പോണം പറഞ്ഞണ്ടെ കരയാ എന്നുണ്ടാവണതാ. സ്ഥിരണ്ടാവണതാണ്. കൊറച്ചണ്ട്കഴിയണം. അത് ഞാൻ ടൈമ് ഞാനേ രണ്ട്മണി ആയിന്നില്ലരു ഓർ മ്മേ കൊറച്ചമ്മളെ ഏ റോഡ് സൈഡിലല്ല വീട് അപ്പ കൊറച്ചങ്ങട് പോവണം. ഓള ആക്കാനും എടുക്കാനും ഒക്കെ കുറച്ചൊന്നങ്ങട് പോണം. അപ്പ ഞാനത് ശ്രദ്ധിച്ചീല. എന്നട്ടായി
മയൊക്കെണ്ടോ?
ആ ന്ന് രാവിലെ ഇങ്ങനെ ഒരു ഒരു മൂടികെട്ടലാണ് ചെറുതായി ന്ന് നല്ല മയണ്ടായിന്ന് രാവിലെ
ആ ഇപ്പഈ പടെൊക്കെ ന മാലന്യ രാവിലെയൊക്കെ ഞ നമ്മൾ ഇവിടെ അടുത്ത തോടത്തൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകി മക്കളെ സ്കൂൾക്കും മാസൊക്കെ ഇവിടാ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന റോഡിങ്ങനെ നറഞ്ഞിട്ടേ
മഴ അങ്ങനെ അധിക ആയാലും പീടിയാണ് മക്കള ഒറ്റക്കൊക്കെ പോകുമ്പോളേ
ആഹ മാത്ര സ്കൂൾക്കൊക്കെക്കെ വണ്ടി തോടിന്റെ വക്കത്ത കൂടെ പോകും വേണം എന്നിട്ട് ഭയങ്കര പേടിയാണ് കാല് തെന്നിയാ തൊട്ട്ക്ക് വീകും അറിഞ്ഞഞ് വെള്ളന്ന് ന്ന അറിഞ്ഞ നക്കണം ആ പല നിറഞ്ഞു ആഴവുണ്ട് ഒലിവുണ്ട്
അത് ശരി പേടിയാണ് മക്കളെ ശ്രദ്ധിക്കേണ്ടി വരു പെടുന്നാണ്ട് കാരണം കുളം എന്താ തിരിച്ചറിയാത്തൊരു എന്തയ്കാരം വെള്ളം ഉ അവെ
മോതിലാണ് പോയി നിക്ക വേണം
ആ അതാണ് നല്ല ബുദ്ധിമുട്ടണല്ലേ മക്കളെ നമ്മള ഇ എടുത്തൊക്കെ ആകുമ്പോൾ ഒരു ആശ്വാസമാണ് പിന്നെ ഈ മഴന്റെ ടൈമിലൊക്കെ സ്കൂൾ ഉണ്ടായാലും ഭയങ്കര ബുദ്ധിമുട്ടാ
ആ പി ആ ഭക്ഷണം ഒക്കെ കഴിച്ചുന്നു ഇവിടെ പണിക്കാർ ണ്ട് വീട് വീട് പടുക്കലൊക്കെ പൊളിച്ചച്ച് നന്നാക്കിണ്ട് അതിന്റെ പണിക്കാരൊക്കെ ഉണ്ട് വയറിങ്ങും പമ്പിങ്ങു ആയിട്ടും പടുവായിും ഇങ്ങനെ
ഏ അപ്പൊ ഒരുക്ക് ഭക്ഷണം വേണോ
ഭക്ഷണം ഇബാൾക്കു ചായ ഉണ്ടാക്കി കൊടുക്ക അപ്പത്തക്ക് കടി വേണം അതൊക്കെ ഇണ്ടാക്കാൻ- നിക്കണംപ്പക്കെ മക്കള് സ്കുൾവിട്ട്- വരും അങ്ങനെ! ഓ.. ആഹ ഓരോരോ പണികൾുണ്ട്, ഞാനപ്പോ എന്തിനാ വിളിക്കണ്- ചെയ്യാത്ത നിഞ്ഞക്കക്കാണ് ആ.. ! ആ അവരരെന്തേയ്, ഞങ്ങനെ ഒപ്പം വിളിച്ചണ്ടാണ്. ഉം.. ഇപ്പൊ പള്ളി നിങ്ങാണ്ടോക്കെ- ഒരോടെ പണിക്കൊക്കണ്ട അവിടെ? ഉം.. !
അതന്നെ, പണിക്കാരുണ്ടാവുമ്പല്ലേ ഭക്ഷണം.
ആഹ ആ ഭക്ഷനൊക്കെ കൊടുത്താ മതി. ഇന്നവർക്ക് വേണ്ടാ പറഞ്ഞി, അവർക്ക് ഇന്ന ഒരു പള്ളി- പോവാനൊക്കെ ഇണ്ടപ്പ ഇന്ന വേണ്ടാന.. അപ്പോ രാവിലെ പത്ത് മണിക്കത്ത് മതി.
ആഹ... ഭക്ഷണം കഴിച്ചിട്ടാവും വര, ആഹ ഭക്ഷണം കഴിച്ചിട്ടാവും വര. വീട്ടിന്ന്! വെള്ളിയാഴ്ച ആവുമ്പോ, അങ്ങനെ ജുമാന്റെ നേര ആവുമ്പോളെ.
ആഹ.. ആഹ.. നക്ക പള്ളി പോണംന്നറിഞ്ഞിങ്ങണ്ടല്ലേ. ചോറ് വേണ്ടന്നറിയ്.
പിന്നെ വേറെന്തോക്കെയാ? ഇപ്പൊ- വൈകുന്നേരം എന്താ കടി ഉണ്ടാക്കണ്?
വൈകുന്നേരം പായംപൊരി ഉണ്ടാക്കണം, അതിന്റെ മാവുണ്ട്.
മാ.. മാവ് റെഡിയ ആക്കി വച്ചണോ, എങ്ങനെ മാവ് കൂട്ടിയക്കല്?
മാവ് ഞാന് അരിപൊടിം മയിതയും- പിന്നെ മുട്ടയക്കെ ഇട്ടങ്ങാണ്ട്- കൂട്ടയ്ക്കും എന്നിട്ട്, ചുടാതെ ഒരു രണ്ട് മണിക്കൂർ മുന്നേ കൂട്ടിയേക്കും.
ആഹ്.. അപ്പളെ നല്ലോണം റെഡി ആകും.
ആ.. റെഡിയ പിന്നെ അപ്പ ചൂടാൻ നേരത്ത് കുറച്ച് അപ്പസോടെ, എന്തേലും ഇട്ട്ങ്ങാണ്ട് പുറത്ത മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് കിട്ടോ, നമ്മള തന്നെ എണ്ടാക്കുന്ന ഒന്നും കൂട്ടൂല മുട്ട തന്നെ മാത്രം കൂട്ടുള്ളൂ.
ആ.. ശരിയാണ് ഉം.. ഉം... !
ഉം നിങ്ങള്ങ്ങനെ ഉണ്ടാക്കനെ? ഏ... !
ന് എന്താ പറയാ മൈദിം പിന്നെ- കൊറച്ച് കടലപ്പൊടി ഇടും.
ഏ് കടല പൊടിടാ.
കടലപ്പൊടി ഇടും, അഥവാ മൈദ മ്മള് കുറച്ചധികം ഇടുക്കുവല്ലോ? എ് കുറച്ച് കടലപ്പൊടി ഇടും പിന്നെ- മ്മളേ ചോറുണ്ടല്ലോ? ചോറ് അരി അരച്ചാണ്ട് മിക്സിയിൽ അരച്ചാണ്ട്-
ഉം.. !
ആ.. അത് ഇടും അത് ഇട്ടിട്ട് കൊറച്ച് അപ്പക്കാരും കൊറച്ച്. മഞ്ഞൾപ്പൊടിം, പഞ്ചസാര ഇട്ട് നല്ലോണം കുഴച്ചിട്ട് രണ്ട്, മൂന്നാല്- മണിക്കൂറൊക്കെ വെക്കും. അത് നല്ലോണം, അധവാ മ്മള്- കടേന്ന് വാങ്ങണ- തു പോലെ കൊറച്ചൊക്കെ ഒരു, സ്പെഞ്ചി ആയിട്ട് ഇണ്ടാവും.
ആ.. ചോത് കടലപ്പൊടി- ആകുമ്പോഴത്തനെ ചോറ് അതെല്ലാം.
കടലപ്പൊടി.. കടലപ്പൊടി എന്താച്ചല്, കടലപ്പൊടി ആവുമ്പം അത്- കുറച്ച് ഒരു ക്രിസ്പി- ആയിട്ടുണ്ടാകും, പിന്നെ മൈ- എന്താറയാ.. ചോറ് മ്മള് ഉപയോഗിക്കണത്ച്ചാല്, ചോറവുമ്പോ അവിടെ മ്മള്- പൊറത്തുന്ന് വാങ്ങണ ഇത് ശ്രദ്ധിച്ചിട്ടി- ല്ലേ ഉള്ളില് ഇങ്ങനെ ഒരു.. ഇതാണല്ലോ പ്പോ ആഹ്... ആഹ്.. ! ഒരു ഉള്ളില് ഒരു ഇതാണല്ലോ, കുറച്ചൊരു മാവ് ഇങ്ങനെ പൊന്തി- ക്കണപോലെ തോന്നുല്ലോ കണ്ടാല്, ആഹ് അപ്പം അതങ്ങനെനാവുമ്പോ.
അതല്ല ഈ മൈ മൈദിം, ചോറും ഒറ്റക്ക് അങ്ങനെ ചെയ്യൂല, കടല മാവില്ലാതെ പറ്റൂല?
ആ.. അങ്ങനേം പറ്റും അങ്ങനേം പറ്റും എന്താ.. മൈദിം, ചോറും പിന്നെ ആഹ്.. ന്താറയാ അപ്പക്കാരോ ഉം!
അപ്പൊ അയ് അയ്ക്ക് അരിപ്പൊടി ഇടാൻ പറ്റോ?
ആഹ്.. അരിപ്പൊടി ആഹ്.. അരി അല്ല അരിപ്പൊടി ഞി- വേണെന്നുണ്ടെങ്കി അങ്ങനിം കൂട്ടാം. ഞാൻ- കടലപ്പൊടിയാണ് അധികോം കൂട്ടല് കടലപ്പൊടീം ആഹ് പിന്നെ എന്താറയ ചോറും ചോറ് കൊറച്ച് അത്യാവശ്യം മ്മള് രണ്ട് കയ്യിലൊക്കെ എടുത്തിട്ട് അതവര എത്ര എഹ് മൈദേൻ്റെ ഒരു കണക്കനുസരിച്ച് രണ്ട് കയ്യിലൊക്കെ ഇടുത്തിട്ട് നല്ലോണ്ണം അരച്ച് പേസ്റ്റ് ആക്കിട്ട് അയ്ക്കിടും
അയിക്കിടുലേ മൈദീം കടലമാവൊക്കെ ഉം
താരിം ചെറിയൊരു ഏലക്കൻ്റെത് പൊട്ടിച്ചിട്ടു
ആഹ്
കൊറച്ച് മഞ്ഞൾ പൊടീം കളറ് കിട്ട
ഉം വടെ ഏലക്കായ ഞമ്മള് ഇടൂല പഞ്ചസാരയും മഞ്ഞപ്പൊടീം
ആഹ് ഏലക്കായ ഇട്ടാ നല്ലൊരു ഫ്ലേ നല്ലൊരു ഫ്ലേവർ ആണ് ആഹ് പ്പഴം ആഹ് അതെ ഞമ്മള് നല്ലോണം ഞ്ഞി പഞ്ചസാര പൊടിച്ചിട്ട് അങ്ങനെ
ഉണ്ണിയപ്പൊക്കെങ്ങനെ ഉണ്ണിയപ്പൊക്കെ എങ്ങനെയാ ഇണ്ടാക്കല്
ത് ഞാൻ ഇതുവരെ ഇണ്ടാക്കിയിട്ടില്ല
ആഹ്
ക്കീട്ടില്ല ഇത് വരെ
ഞാൻ ഇണ്ടാക്കുട്ടോ ആഹ് ഞാൻ ഉ ഇണ്ടാക്കിക്കും പക്ഷെ അമ്മള് ആ പീടിയീന്ന് വാങ്ങണ കളറ് കിട്ടൂല ഇത്പ്പോന്തും ത് ഒ സോഫ്റ്റ് ക്കെണ്ടാവും പക്ഷെ ആ കളറ് കിട്ടണേല്ലങ്ങട്ട് അഹ് ആ ആ കള്റിട്ടാത്ത അതെങ്ങനാന്നറില്ല ഞാൻ ന്നി ട്ട് ഇങ്ങനെ ഓരോര്ത്തര് ചോയ്ക്ക ഓല്റയും ഞങ്ങക്ക് ശരിയാവ കളറവർക്കൊക്കെ കിട്ടണ്ട് എന്റെ എത്ര ഞാൻ നോക്ക്യാലും ആ കളറ് കിട്ടൂല
ആഹ് അത് എനിക്ക് തോന്ന് എന്തോ ഒരു ആഹ് ആഹ് ആഹ് ഒരു എന്തോ ഒരു പൊടി പൊടിൻ്റെ എന്തോ ഒരു മാറ്റണത് ഏതൊരു പൊടി അധികം കൂട്ടുമ്പോളായരും കളറ് വേഗങ്ങട് എന്ത് കളറ് പിടി ഞിപ്പ ഞമ്മള് എന്താ പറയാ ആഹ്
കറുപ്പ് കരിഞ്ഞതല്ല കാപ്പി
ആ് കാപ്പി കളറ ആായിട്ട്ല്ല രസമാണല്ലോ കാണാനും കഴിക്കാനും നല്ലക്ഷനേ അത്വരെ ഉണ്ടാക്കിയിട്ടില്ല ഒന്നാമ. അപാത്രം അത്ര ഒന്നുംല്ല അപ്പൊങ്ങനെ ഉണ്ടാക്കി വെക്കണം പൊതുവേ എനിക്ക്... ഉണ്ണിയപ്പും ഈ പറഞ്ഞാൽ നെയ്യപ്പൊക്കെ നല്ല ഇഷ്ട.
ണ്ടാക്കൂ എല്ലാം
അതെങ്ങനെ എങ്ങനെണ്ട് അതെങ്ങനെ നെയ്യപ്പ എങ്ങനെ ഉണ്ടാ
വെള്ളത്തിലിട്ടിട്ട് അതേപോലെ ശർക്കര പാന ഉണ്ടാക്കി... ലൈല അയിൽ ശർക്കരപ്പാനി കൊണ്ട് നമ്മളാ മാവരക്കും.....
ആഹ് അയിക്ക് വേറെ എന്തേലും വേറെ കൂട്ട കൊതമ്പ കൂടി ഇട്ട..
ആഹ് ഗോതമ്പൊടി അല്ലെങ്കിൽരിപ്പൊടി അങ്ങനെ എന്തെങ്കിലും കൂട്ട ഞാന് ഗോതമ്പൊടിയുടെ കൂട്ടൽ പറ
നമ്മള ഇവിടെ എന്താങ്ങട്ട് മൈദ അറക്കുമ്പോ എന്തട്ടുമ പഴം.... പഴം എല്ലാം കൂട്ടി അരച്ചിട്ട് മയിതയും കൂട്ടി. ക പിന്നെ മാവ കുട്ടി ഇത് ശർക്കര പാനൽ അരക്കും..... പഴമൊക്കെ ഇട്ടണ്ട് ന്നിട്ട് മൈദയിൽ.
തലകൂട്ടല. നെയ്യല് ഏഹ് നെയ്യപ്പത്ത കൂട്ടോ ആ നെയ്യപ്പത്തക്ക എനക്ക് അറിവല്ല....
ആയിക്കോട്ടെട്ട ഞാന വിളിക്കാട്ടോ.